ഹലോ
കേൾക്കത്തില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അവിടെ എന്തുണ്ട് വിശേഷം
ശേഷം സുഖാണ് മഴ ഇണ്ടോ
ആഹ് നല്ല മഴ ഇവിടെ
നല്ല മഴേണ്ല്ലേ ആഹ് ഇവടീ ണ്ട് മഴ മഴ ക്ക് കുറച്ച് രാവിലെ കുറച്ചു നേരം പെയ്യും രാത്രി ഇങ്ങനെ ചെറുതായിട്ട് പെയ്തീനു പിന്നെ രാവിലെ ഒന്ന് നിന്നു പിന്നെ സ്കൂൾക്ക് മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പണ്ട് പതിനൊന്ന് മണി പത്തര ആയപ്പണ്ട് നല്ല മയ
ആഹ് ഇവിടെ ഇന്നലെ മുതലേ നല്ല മഴയാ ഇപ്പൊ ദേ ഒര് ചെറിയ ശമനം വന്നിട്ടുണ്ട് മഴയ്
അതെ യൊ ആ ഇങ്ങനെക്കെ ആയാലാണ് അതാണ് ഇങ്ങനെ അതാണ് പെരും മഴ ഈ കുട്ടിയോക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പളാണ് ബുദ്ധിമുട്ട്
ആ അ ഇവര് എന്നാ മൂത്ത ആളെ കൊണ്ട് വിടാൻ പോണം ഇളയാളെ ഇതിലെ വണ്ടി ഉണ്ട്
ഏ മൂത്തോള് എത്രീലാണ്
മൂത്തയാള് രണ്ടില്
ആഹ് അപ്പൊ അവിട്ക്ക് അടുത്ത് കൂടി വരൂലാ വണ്ടി
അടുത്ത് ഇച്ചിരി താഴേക്ക് എറങ്ങി പോണം വണ്ടി വല്യ ബസായതുകൊണ്ട് കേറി വരില്ല
ആ മറ്റേത് ഓട്ടോ അങ്ങനെ ചെറിയ ബസ്
ആ ആ ചെറിയ ഒമിനി പോലത്തെ വണ്ടിയാ കുഞ്ഞാള് പോണത്
ഉം ഓള് എത്രയില രണ്ടിലോ
രണ്ട് മോമ്പിൾ രണ്ട് മോന
ആ ആ
ഇളയാള് മറ്റേ ഈ അൽഫിത്ര പോലെയുള്ള മൂന്നൊട്ട് ആറ് വയസ്സ് വരെയുള്ള
ആ അറബി എന്താ ഖുറആനും ഇതിലൊക്കെ ആ അതില് ഒരു ജൂസോ രണ്ട് ജൂസോ അങ്ങനെ അതല്ലേ എത്ര ജൂസ് ആണ് രണ്ട് ജൂസോ ഒരു ജൂസോ ഒക്കെ അയ്റ്റ മനപ്പാടാക്കി ആ മൂന്ന് വയസ് ചേർത്ത പിന്നെ ആറ് പിന്നെ നമുക്ക് ഒന്നാം ക്‌ളാസില് അങ്ങട്ട് നേരിട്ട് ചേർ
ആ അങ്ങനെ അഡ്മിഷൻ എടുക്കണത് അപ്പൊ ഈ കൊല്ലം അങ്ങനെ ചേർത്തു ഇവിടെ എന്നാ ഏഴ് ആയിരം രൂപയായിരുന്നു ഡൊണേഷന് അത് ഈ തവണ മൂവായിരത്തി അഞ്ഞൂറിന് കിട്ടി ആദ്യം ചേരണ പതിനഞ്ച് പിള്ളേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ ടെസ് മറ്റും യൂണിഫോം എല്ലാം കൂടെ മൂവായിരത്തി അഞ്ഞൂറ്
ആ അതിന്റെ അതിൽ ഒക്കെ അതില് പെട്ടു
ആ മൊത്തം ആ ടെസ്റ്റും യൂണിഫോം മൂവായിരത്തി അഞ്ഞൂറ് അല്ലാണ്ട് ഡൊണേഷ് നായിട്ട് മൂവായിര
മൂവായിരത്തി അഞ്ഞൂറ് ആ ചെലേ സ്ഥലത്ത് ഇതൊക്കെ നല്ലോണം മേടിക്ക്ണ്ല്ലേ
ആ ഏഴായിരം ആണ് ആദ്യത്തെ പതിനഞ്ച് പിള്ളേർക്ക് മാത്രം മൂവായിര
ആ അത്രേ ഒള്ളു ആദ്യം ഫസ്റ്റ് ചേർക്കുന്നവർക്ക് മാത്രം ഓഫറ് ല്ലേ നല്ല കിട്ടലാണ് അത് അങ്ങനെ ആവുമ്പോ
ആ അപ്പൊ ഈ തവണ അങ്ങനെ ചേർത്ത് മൂത്ത ആളെ എനിക്ക് അങ്ങനെ ചേർക്കാൻ പറ്റിയില്ല അപ്പം ഇവരുടെ സ്കൂളിൽ അറബി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര പാട്
ആ
ഈ ഈ ചെറിയ പ്രായത്തിലാണല്ല നമുക്ക് അറബി സുഹൃത്തുകളൊക്കെ ഒക്കെ ആണേലും പെട്ടെന്ന് ബൈഹേർട്ടായി കിട്ടണത്
പിന്നെ ബു മുട്ടായി പിന്നെ അങ്ങനെ ആയി തോന്നു
ആ ആ അപ്പൊ അതുകൊണ്ട് കുഞ്ഞാളെ അവിടെ ചേർത്ത്
ഉ അപ്പൊ ഓള് മറ്റേയാള് എൽ കെ ജി യു കെ ജി അങ്ങനെ പോയിട്ടുണ്ടാവുംല്ലേ
ആ അവൻ പിന്നെ എൽ കെ ജി യു കെ ജി അങ്ങനെ പോയി
ആ ഇവര് ഇനിപ്പോ എത്ര എത്രാമത്തെ വർഷാണ് ബുദ്ധിമുട്ടാണ് ആ ആ ശനി ഞയറ് മാത്രം മദ്രസ ഉള്ളത്
ആ ശനി ഞായറുള്ളു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ടൈം ഇല്ല രാവിലെ എട്ടരക്ക് വണ്ടി വരും വൈകുന്നേരം നാലരക്ക് നാലരക്കെ വരു എത്തൊളൂ അഞ്ചു മണിക്ക് മദ്രസ തുടങ്ങും അവിടെ
ആ ഓ നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഒരു റെസ്റ്റ് ഒക്കെ
ആ ആ അപ്പൊ അത് ശനി ഞായർ മാത്രേ ഉള്ളോ മദ്രസയില് ആക്കി
ആ അപ്പൊ എന്താ നോരത്തെ എട്ടരക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഒമ്പത് മണിവരെ എന്തായാലും മദ്രസ് ഉണ്ടാാവുമല്ലോ
ആ അപ്പം ശനി ഞായറും ഉള്ളപ്പ ത്തിപ്പ എട്ടര മുതൽ ഒരു മണി വരെയ
ആഹ് ഉച്ച വരെ ആ ഒരാഴ്ചക്കുള്ളത് അന്ന് എടുക്കിണിണ്ട്
ആഹ അപ്പൊ നമ്മൾ ഇച്ചിരി ഉച്ചി ഇടയ്ക്ക് പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെ കൊടുത്ത് വിട്ടാൽ മതി
ആ ഓല് പോകുമ്പോ തന്നെ കൊടുത്തയച്ചാൽ മതിലേ
ആ കൊടുത്ത വിട്ടാൽ മതി രാവിലെ നമ്മുടെ വീട്ടിൽന്ന് ചായ കുടിച്ചിട്ട് പോകും പിന്നെ ഇടക്ക് കഴിക്കാൻ എന്തേങ്കലും കൊടുത്ത തുടും അപ്പൊ ഒരു മണിക്ക് അതും വണ്ടിയുണ്ട് ഓട്ടോറിക്ഷയുണ്ട്
ആ നമ്മള് കൊണ്ടാക്ക വേണ്ട അതെ മുജായിദ് ഈ മദ്റസ അങ്ങനെ എന്തേലും ആണോ ന സുന്നി എന്ന സുന്നി മദ്രസ സദാ മുജാഹിദ് മദ്രസോ ജമ ആ അതില്ലാണ് അങ്ങനൊയിരുന്നല്ലേ
ആ
ഒരു മണിയാകുമ്പോ കുട്ടികളും തന്നെ സാവകാശം പഠിക്കാനും സമയുണ്ട്
ആഹ അപ്പൊന്നാ എല്ലാരും നോക്കിയെടുക്കാം ഇത് എന്നും ആവുമ്പോത്തേനും എല്ലാരും ഓടിച്ചിട്ടല്ലേ
അതെ ഓടിച്ചിട്ടാണ് പോവ പെട്ടെന്ന് പിന്നെ കു- കുട്ടികൾ സമയോല്യാ രാവി രാവിലെ സ്കൂള് പിന്നെ
ആ തല്ലിപ്പടഞ്ഞു ഓടണം ഇതാവുമ്പോ തന്നെ റസ്റ്റ് കിട്ടിക്കോളും രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോ എഴുന്നേറ്റാൽ മതി എട്ടര ആവുമ്പോഴേല്ലേ വണ്ടി വരളൂ
അതെ പിന്നെ ഇങ്ങനെ പരിപാടികളൊക്കെ കല്യാ കല്യാണങ്ങളൊക്കെ ഇണ്ടാകുമ്പോളാണ്
ആ ഞായറാഴ്ചു ദിവസം പതിനൊന്ന് മണിവരേ ഒള്ളൂ
ആഹ ആഹ കല്യാണം ആഹ് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ സുഖാണ് പതിനൊന്ന് മണി വരെ ആ എത്ര വരെയുണ്ട് മദ്രാസ അവിടെ
അവിടെ ആ ഏഴ് വരെ
ഏഴ് വരെ ആ ഈ ഏഴ് വരയുള്ള കുട്ടികൾക്കൊക്കെ അങ്ങൻ തന്നെണോ ഇ ശനി ഞായറും മാത്രം ആയിരിക്കൊ
ശനിയും ഞായറും മാത്രള്ളൂ
മോന് എത്രീലാണ് മദ്രസിലൊക്കെന്നട്ട്
മദ്റസയില് ഈത്തവണ ഒന്നില്
കോ അങ്ങനേണോ എത്ര ബുക്ക്‌
അല്ല മൂന്നെണ്ണം ഒണ്ട്
ആഹ മൂന്ന് ബുക്ക് വരുന്നുണ്ട്ല്ലേ
ആഹ്
ആഹ് അപ്പൊ എല്ലാർത്തും പയെക്ക്‌ മാതിരി തന്നെല്ലേ മാറ്റൊന്നുല്ല ഫസ്റ്റ് അധബുൻ മ് എന്താ ആഅ അധബുൻ ബുക്ക്‌ ക്കഅത അതന്നേണോ വര്ന്നത് അല്ലല്ലോ
എന്തോ
മ്എന്താ ഏത് എന്താ ഫസ്റ്റ്ത്തെ ബുക്ക് എന്താ ബുക്കിന്റെ ഇതെന്താണ് പേരെന്താണ് അധബുൻ അങ്ങനെ ആ അങ്ങനെ അക്ഷരങ്ങൾ മാത്രാണോ കൂഅറബി മലയാളാണോ എങ്ങനെ വരുന്നത് ഓൽത്
അത് ഇനി ഞാൻ നോക്കണം ഈ കഴിഞ്ഞ വസം കിട്ടിയതേ ഉള്ളൂ
ഇപ്പ ചേർത്തിട്ടൊ ഒള്ളോ
ആ അവൻ ചേർന്ന് പുസ്തകം കിട്ടിയതേ ഉള്ളൂ ഇവർക്ക് ഈ എന്നാ ഈ ശനിയാഴ്ചയായിരുന്നു പ്രവേശനോത്സവ
ആഹ് തൊടുങ്ങുന്നൊള്ളൂ അപ്പൊ ആഹ അപ്പം ഇത് ഒരുമിച്ചിട്ടാണോ സ്കൂളും മദ്റസും ഒരുമിച്ച് ഓൽ ൽക്കും അങ്ങനെ അവ് താ അങ്ങനെ അവധി ഇണ്ടാവു ല്ലേ
വെക്കേഷന് ആദ്യത്തെ ഈ നമ്മുടെ വെല്ല്യ പെരുന്നാളിന്റെ സമയം ബന്നപ്പെഴ്ത്തേന് അവധിയായി രുന്നു
ആഹ് അവധി ആ ന്നമ്മള് നോമ്പ്ന് മറ്റേ ഇവ്ടൊക്കെ എങ്ങനെ ന്നോമ്പ്ന്ള്ള അവധി മദർസ് ഇണ്ടാകും
ആ ന്നോമ്പിലുണ്ട് ണ്ടാര്ന്നു
ആഹ് ആഹ് മറ്റേത് അമ്മോ അങ്ങനെ ആകുമ്പോ ഒരു മാസം വിര്ന്നോണോൽക്ക് അങ്ങനെ അതില് ആ ലീവ് മദ്രസ് ല് ലീവ് കിട്ടും പിന്നെ സ്കോളും മദ്റസ് ഒരുമിച്ചിട്ട് തൊറ്ക്കും ചെയ്യും
ആ അതന്നെ
ആ അങ്ങനാകുമ്പോ കുട്ടി അമ്മക്കും തന്നെ സു ഓൽക്കും തന്നെ കുട്ടിൾക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് ന്നിക്കാം
ആ എവിടെയെങ്കിലും പോണങ്കിൽ പിള്ളേർക്ക് പോവും ചെയ്യാം
അതെ മറ്റേതാകുമ്പോ മറ്റല്ല ല്ല ഇത് ഇവിടെണെങ്കി സുന്നിന്റെതിലാണ് വെര്ന്നത് അപ്പൊ എന്താ രാ ശനി ഞായറും മദ്രസ് ഇണ്ടാവും പിന്നെ നോമ്പിനാണ് പൂട്ട്അ നോമ്പിന് പൂട്ട്അ നോമ്പിന് മുമ്പ് എക്സാമ് കഴിഞ്ഞ് പൂട്ടും പിന്നെ ന്നോമ്പിന് ഇസ്ബോത്ത് ഇണ്ടാവും
ആ ഇവിടെ മുജാഹിദിന്റെ മുജാഹിദിന്റെ സലഫി അങ്ങനെ ഉള്ളിടത്തും ആ ന്നോമ്പിലാ പൂട്ടി കരുന്നു
ആ പൂട്ടു പിന്നെ ന്നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ആറാ ന്നോമ്പ് കഴിഞ്ഞാല് തൊർക്കും
ആ ഷി വെർക്ക് അവൂല്ല അവസാനം വരു മാസം അവധി കിട്
അവര് ര്യം നല്ലോരു നാ കാ സുഖാണത് കാരണം അമുക്കും മ് സു നല്ലത്
പക്ഷെ പെ ന്നോമ്പില് ഇവര് തന്നെ പോവുമ്പ ഇവർക്ക് അത് ബുദ്ധിമുട്ടാ എല്ലാർക്ക് കൊട്ച്ചേക്കു ഞങ്ങൾക്ക് മത്രം
ആ തൊർന്ന്ക്ക എല്ലാർക്കും തൊർന്ന് പോയപ്പം ഓൽക്ക് അടക്കും ചെയ്തു അവ്ടെ അട്ത്താണോ
ആ മദ്രസ് ഇപ്പെ ശനി ഞായറും ഉള്ളത് കിട്ടാൻ നമ്മൾ ഇച്ച് ദൂര പോണം
കൊർച്ച് ദൂരെ പോ ആ അപ്പൊ മറ്റേതൊക്കെ അട് തട്ത്ത്ണ്ടാകും
ആ മറ്റെതെല്ലാം അട്ത്തെട്ത്തുണ്ട്
അപ്പ അതില് ബ് മ് ബുക്കുകളും മാറ്റണ്ടാവും മൊ മൊത്തത്തില്
ആ
മറ്റോൾ എത്രേ വെല്ല്യാള് എത്രേലാണ്
വെല്ല്യ ആളിൻ്റ വെല്ല്യാളാ ഒന്നിൽ ല്ല്യാ
മൂ രാന് വല്ല്യ മറ്റി ആ ചെർതിനെ ചേർത്തിട്ടില്ല
ചെ ആ ചെർതിനെ മദ്രസ് ചേർത്
ആ മൂന്ന് വയസായിട്ടോള്ളല്ലോല്ലേ
ണ്ട് വയസ് സ് അപ്പം ഇവിടെ അറബീ കൂടെ ഒണ്ടെന്ന് പറഞ്ഞു
ആ ഒര്ക്ക്‌ നല്ല സുഖാണ് കുട്ടികക്കങ്ങനെ ആകുമ്പോന്ന ബുദ്ധിമുട്ടുല്ല പഠിക്കാന്
ആ പക്ഷെ ഭയ ഭയങ്ക കരച്ചിലാണ് രാവിലെ എഴുന്നേറ്റ്ട്ട് ഞാൻ പോവൂല്ല സ്കൂളില്
സമയ ആവുമ്പേക്കും മാ റ്റി എനി കിട്ടേണ്ടേ കാരണം അംഗൻവാടി പോവണ്ട പ്രായവുമ്പോളാണ് അല്ലെ പോണത്
ആ ഭയങ്കര ബഹള രാവിലെ ഇവിടെ
ആ അങ്ങനെ ആകുമ്പോളാണ് അംഗനവാടില് പോണെ പത്തരൊക്കെആവും പിന്നെ ഈ മയേം ഇതൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടല്ലേ ഓൽക്കും തന്നെ കടന്ന് കടക്കേണ്ട പ്രായല്ലേ ഓല്
ആ പക്ഷെ അഗംവാടി പോവാൻ ഇഷ്ട്ടാരുന്നു പക്ഷെ സ്കൂളിലേക്ക് പോവാൻ ഭയങ്കെരെ
മടിയാണ് അ ഗനവാടി പോയ കളിയാണ് നടക്കുണത് സ്കൂള് പോയാ പഠിക്കണ്ടേ അതാണ് എത്ര എന്താ അങ്കനവാ ടില് പോയി പോയിന്നോന്
ആ അങ്കവാടില് രണ്ടു മാസം
ആ ആ
രണ്ടു മാസ
ആകെ രണ്ടു മാസം പോയിട്ടുള്ളുല്ലേ
റ്റകള്
ഏ എന്തായാലും നന്നായിട്ടാവട്ടെ നല്ലതാവട്ടെ വീട്ടിലാരൊക്കെ അവിടെള്ളത് ഹസ്ബെൻഡ് എവിടെപ്പോം
എന്തോ
ആ ഹസ്ബെന്റ് എവിടെയാപ്പോ
ഹസ്ബെൻഡ് നാട്ടിൽ തന്നെയാ
ആ എന്താ വർക്ക്
തടിയുടെ ബിസിനസ്
ആ
ആ മക്കളെത്ര
മക്ക നിക്ക് മക്കൾ രണ്ടാള് ഒരാണും ഒരു പെണ്ണും ഒരാള് നാല നാല അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് പ്പ ഒന്ന്ക്ക് എൽ കെ ജി യു കെ ജിയും കഴിഞ്ങ്കാണ്ട് ഒന്നില് മോ വൽത് മോള് ചെറുതാങ്കുട്ടി ആണ്
ആ
ഓലൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചോ ഒക്കെതാണ് രാവിലെ അങ്ങിട്ട് രാ നീച്ച് കിട്ടാനാണ് പണി വീ മയയും കൂടിയല്ലേ മദ്രസ്ക്ക് പോവുന്നില്ലപറഞ്ഞങ്ങാണ്ടുള്ള പണിയ അതാണ് പരിപാടികളൊക്കെ വല്ക്ക് രാവിലെ വലിയ മോളക്ക് ആറ് മണിക്ക് തൊടങ്ങും മദ്രസ് രാവിലെ ആറ് മണി മു മുല് ഏഴര വരെ
അതെ
ആഹ ചെറിയ ആൾക്ക് ഏയര മുതൽ ഒമ്പത് മണിവരെയാ മദ്രസ് അഞ് അഞ്ച് മിനിറ്റ് പോയാൽ മതി പക്ഷെ മദ്രസൊട്ട് കഴിഞ്ഞ് ഒമ്പതര ആകുമ്പക്കെ രണ്ടാള് വണ്ടി വരുവ ക്കൾക്കാവന അങ്ങനെ എന്തായാലും ഇപ്പ രണ്ടു മാസം ൽിക്കറസ്റ്റല്ലേനോ
ആഹ
ഞൻീ വിളിക്കാട്ടോ
ആഹ എന്നാ ഓക്കെ